ആ
ഹലോ എന്തൊക്കെയുണ്ട് കേൾക്കുന്നുണ്ട് വേനൽ - ക്കാലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ല വെള്ളം ഉണ്ടായിന്നോ നിങ്ങളെ നാട്ടിലൊക്കെ വെള്ള ഉള്ള നാടാണോ?
ആഹ് ഞങ്ങക്ക് ഇവിടെ വെള്ളത്തിന് പ്രശ്നമൊന്നുല്ല ഞങ്ങക്കിവിടെ മഴവെള്ള സംഭരണിയുണ്ട് അപ്പം മഴയുള്ള സമയത്ത് അതിന്റകത്ത് വെള്ളം പിടിച്ചിടും.
പിടിച്ചിടൂല്ലെ ആ മഴക്കാലത്ത് എടുക്കൂല ഇരിക്കൂലേ അത്
എടുക്കും അത് ഞങ്ങള് കുടിക്കാൻ മാത്രമേ ആ വെള്ളം ഉപയോഗിക്കത്തുള്ളൂ
ആ ആ വെള്ളം കുടിക്കല്ലേ?
ആ മഴവെള്ളം നമ്മൾ ശുദ്ധീകരിച്ചല്ലേ അത് വരുന്നത് അത് നമ്മൾ ഐ അഴ ഒന്നും വീഴാതിരിക്കാന കൊണ്ടുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടാ വരുന്നത് അപ്പ അത് ടെറസിന്റെറെ മണ്ട ആഹ് ഇവിടെ ഇവിടെ ഒരുമിക്ക വീടുകളിലുണ്ട് പഞ്ചായത്തിന്ന് കൊടുക്കുന്ന അത്
പഞ്ചായത്തിന് കൊടുക്കുന്നല്ലേ
ഉം ഇപ്പഴന്നും അല്ല വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരം ലിറ്റർ
ആ പതിനായിരം ലിറ്ററൊക്കെ ആവുമ്പോൾ പിന്ന വെള്ള
പിന്നെ ഇഷ്ടം പോലണ്ട് ഇപ്പൊ ഒരു കൊല്ലം മഴ പെയ്യാതെ നമുക്ക് അതിനകത്ത് വെള്ളം കാണാം
ഇഷ്ടം പോലെ ഉണ്ടാവലേ ഈ വീട്ടിന്ന് അല്ല നമ്മളെ എന്താണ്
എന്താ ണ് പറ തറസന്നൊക്കെ വരുന്ന വീണ് വെള്ള വെള്ളോ നമ്മ ഇതിലോട്ട എടുക്ക ആ നമ്മൾ ആ മഴ സമയത്ത് നമ്മൾ. ടെറസെല്ലാം തൂത്തിടും തൂത്തിട്ട് കഴിഞ്ഞിട്ട് ആദ്യം ആ മഴ പെയ്യുന്ന വെള്ളം എല്ലാം അങ്ങ് കളയും വിടത്തില്ല അതിന്റെത്തേക്ക് വിടത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ന നല്ല മഴ പെയ്ത് കഴിയുമ്പോ വെള്ളം പിടിച്ചച്ച് നോക്കും നല്ലതാണോ തെളിഞ്ഞ വെള്ളം ആണോ എന്നുണ്ടെങ്കിൽ. നമ്മള് ടാങ്കിനകത്തോട്ട് വിടും.
അത് ഫിൽറ്റർ ചെയ്യോ?
അതിന്റെ കത്ത് അങ്ങനെയ വരുന്നത് അതിനുള്ള സാധനങ്ങൾ വലയും വലയും. കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. വലയുണ്ട് കള്ളി അല്ല. അല്ല നമ്മള് ഓ വലയുണ്ട് അതിന്റകത്ത് പിന്നെ മിറ്റിലുണ്ട് പിന്നെ ഈ ഈ കരി ചെരട്ട. ചട്ട കരി ഉണ്ടല്ലോ ചിരട്ട ആ അത്. എല്ലാം ഇട്ടിട്ടാ നമ്മള് താഴേക്കപ്പം നല്ല വെള്ളം മാത്രമേ വിട വീഴത്തുള്ളൂ പിന്നെ നമ്മള് തിളപ്പിച്ച്. കുടിക്കും.
ഏ നമ്മളെ ഇവിടെന്നും അങ്ങനത്തെ നമ്മക്ക് നമ്മക്ക്. പിന്നെ ഇവി ടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടൊന്നുല്ലട്ടോ ഇപ്പൊ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇന്റെക്കെ നാ ട്ടില് ഭയങ്കര ബുദ്ധിമുട്ട് ഏനി വെള്ളത്തിനൊക്കെ ചെറിയ കുട്ടിയ ആയെക്കന്ന ഞങ്ങളൊക്കെ വെള്ളം കൊണ്ടുവരാ പോവും രണ്ട്. രണ്ട് കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോയിട്ട് വെള്ളം കൊണ്ടുവന്നീനത്
ആ ഇവിടെ എനിക്ക് അങ്ങനെ ബുദ്ധി എന്റെ വീട്ടിലാണെങ്കിൽ കിണറൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരിക്കലും വറ്റാത്ത കിണറായിരുന്നു. അപ്പൊ നമക്ക് വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല. പാടവല്ല നമ്മളല്ലാതെ ഈ പാറ പൊട്ടി
പാറ പൊട്ടിട്ട് അങ്ങനെ വെള്ള ആയിരിക്കൂലേ?
നമ്മൾ കിണറ് കുത്തുമ്പോ പാറ കാണും പാറ പൊട്ടിക്കുമ്പം നമുക്ക് വെള്ളം കിട്ടും.
ഞങ്ങളെ നാട്ടില് പാറ പൊട്ടിച്ചാലും കിണർ കുത്തിയാലും കൊയലടിച്ചാലും വെള്ളം കിട്ടാത്ത
വെള്ളമില്ല ആ അവിടെ കുഴൽ കിണ റൊക്കെ ആയിരിക്കുംല്ലേ?
കൊയൽക്കിണർ ഇപ്പൊക്കങ്ങനെ പക്ഷെ ഞങ്ങളുടെ അടിഭാഗത്തൊക്കെ കോയൽക്കിണറൊക്കെ അടിച്ചിട്ട് വെള്ളം ക ണ്ട് ന്നാ പറി പിന്നെ ജലനിധി വെള്ളാണ് ഇപ്പ അവിടൊ ക്കെ ജല ജലനിധി വെള്ള ക്കെ വന്നപ്പോ ഞങ്ങൾകൊക്കെ എന്തോരു സന്തോഷേ ന്നറിയോ ഇഷ്ടം പോലെ വെള്ളണ്ടവിടെ പാടത്ത് കിണറക്കെ കുഴിച്ച് ട്ട് പിന്നെ ജല നിധി നമ്മളെ വീടിന്റെ കുറച്ച് അ അമ്മാവന്റെ വീടിന്റെ അവിടെണ് ടാങ്ക്.
ആ ഞാനതാ പറഞ്ഞേ ജലനിധി എവിടെ?
ജലനിധി നമ്മൾ നിങ്ങളെ അവിടെണ്ടോ?
ആ ഞാനീ പറഞ്ഞ മഴവള്ള സംഭരണിയുടെ പേര് ജലനിധിന്ന അവര് എഴുതിയേക്കു ന്നെ
ആ ജല ജലനിധിയായിട്ട് നമ്മള് ജലനിധിയായിട്ട് നമ്മളെ മ്പവട്ന്ന് കിട്ട്ണതാണ് ഒര് ഇതിന്റെ തീല് കിട്ട്ണതാണ് അതിന് പിന്നെ നമ്മെളന്താ റയേ പൈസൊക്കെ നമ്മള് മുടക്കണം കുറച്ചേ കൊറച്ച്പൈസ അവരും മൊ
ഇവിടെ അങ്ങനാന്ന് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്ന ഞാൻ ഞൻ ഇവിടെ. കല്യാണം കഴിച്ച് വന്നതാ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെണ്ട് അപ്പൊ നേരത്തെ ഇവര് കൊറച്ച് പൈസ എങ്ങാണ്ട് കൊ കൊടുക്കണോം തോന്നുന്നു മൊത്തൊന്നല്ല ഏതാണ്ട് കൊറച്ച് പൈസ പഞ്ചായത്തിന് വരുമ്പോ കൊറച്ച് പൈസ ങ്ങാണ്ട് കൊടുക്കണം. എന്തായാലും നമുക്ക്ഒരു ആ കൊറച്ച് പൈസ കൊടുത്താലെന്തു വാ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടത്തിലേ ഇവിടെ.
ഇവിടെ ഇങ്ങൾത് ന് പതിന പതിനായിരത്തിന്റെ ടാങ്ക് അല്ലേ നമ്മൾ ത് അങ്ങനെല്ല. ആകെ ഒരു ടാങ്കില്. പൈപ്പ് എല്ലാ വീട്ടിലോട്ടും പൈപ്പ് കീറിയിട്ടിട്ട് അങ്ങനെ ഓരോ വീട്ടിക്ക് പൈപ്പാണ് ഇട്ട് കൊടു
ഓ അങ്ങനെ ആ
ജലനിധി അതാണ് പക്ഷെ ആ വെള്ളം കിട്ടിയേന്റെ ശേഷാണ് ഞങ്ങളെ ഞങ്ങളെ ശാമം തീർ ന്നത് വെള്ളത്തിന്റെ. അത് എത്രോ ലി പതി ഇതുപോലെ പതിനായിരം പതിനയ്യാ പന്ത്രണ്ടായിരം ലിറ്ററാ ണത്. ആ ടാങ്ക് ടേങ്ക് കെട്ടി പൊക്കി ഉണ്ടാക്കിയതാണത് നമ്മളെ പഞ്ചായത്തിന് കെട്ടി കെട്ടി പൊക്കി ഇണ്ടാക്കൂലേ?
ആ ഇവിടെ അങ്ങനാ വാർത്ത് വാർത്ത് ട്ടേക്കോ വാർത്ത ട്ടാങ്കാ
ആ വാർത്തട്ടാങ്ക് ചതുര ത്തില് വാർത്ത ടാങ്ക് അങ്ങനെ ണ്ടാക്കി എടുത്തിട്ട് പന്ത്രണ്ടായിരം ലിറ്ററ് ടാങ്കാണ് അതീക്ക് വെള്ളങ്ങനെ അടി ച്ച്ട്ട് നറഞ്ഞ്ട്ട് പിന്നെ അവരെങ്ങ നിറഞ്ഞിട്ട് വിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും മ് എല്ല ക്കും വെള്ള ത്തണ്ടേ
അപ്പൊ ഈ കുളിക്കാനും നനക്കാനും കുടിക്കാനും എല്ല നിങ്ങളാ ആ വെള്ളാണോ ഉപയോഗിക്കുന്നേ
അല്ലാത്ത വെള്ളം കിണറ്റിലൊന്നും ഉണ്ടാവൂല കിണറ്റില് വെള്ളം ഉണ്ടാവൂല
മഴ മഴ പെയ്യുമ്പോ ഉണ്ടാകത്തില്ലേ
മഴ പെയ്യുമ്പോണ്ടാവു മഴ പെയ്യുമ്പോ പിന്നെ മഴവെള്ളം ഇതുപോലെ നിങ്ങളെ മാതിരി നിങ്ങളെ മാതിരി ജലസഭ രണിയൊന്നും നമ്മക് നമ്മളെ നാട്ടില് ഇല്ലേയ്ര്ന്ന് അന്ന്
ആ
ഇത് ഇത് തന്നെയിരുന്നു ഞങ്ങളെ ഞങ്ങളെ വെള്ളം പക്ഷെ അത് ഞങ്ങള നാട് മലമുകളിലാണ് വെള്ളം ഞാൻ പറഞ്ഞ് ല്ലേ പ പറമ്പിലാണൊരു ഹ് തീരേ വെള്ളം കിട്ടാത്ത ന്തരു നാട ത് എന്തൊരു പരിപാഡിണ്ടെങ്കി കല്യാണോ സൽക്കാരോ അങ്ങനെയൊക്കെ എന്ത് പരിപാടെങ്കിലും വെള്ളം കൊണ്ട വരാ മരിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവര ഒരു കൂട്ടര് വെള്ളം കൊണ്ടുവരാനായിട്ട് എങ്ങനെ പോവാ
ആഹ് വ്ടെ പണ്ട് ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടായിരുന്നെന്ന് പറഞ്ഞേക്ക ഇവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ജീപ്പ് വിളിച്ചായിരുന്നു ഒന്ന് മറ്റേ കന്നാസിനാതൊക്കെ വെള്ളം പോയി കൊണ്ട ഭയങ്കര ക്ഷാമായിരുന്നു വെള്ളത്തിന് പണ്ട് ആ പിന്നെ ഈ ജലനിധി വന്നതിന് ശേഷമാണ് അവർക്കും കൊഴപ്പില്ലാതായത്
അാ അത് ആദ്യത്തെ ആളുകൾക്കൊന്നും അത്ര ബുദ്ധി ഉണ്ടായിണ്ടാവില്ല ഉണ്ടാക്കി എടുക്കള്ള മഴക്കാലത്തിത് പോലെ ക്കെ ജല സംഭരണി ഉണ്ടാക്കിയാ മതി എന്നാല് ആഹ മതി ന്നാലും വെള്ളം ണ്ടാവും പക്ഷെ ഒരുപാട് അന്നൊക്കെ ഒരുപാട് ആളുകളും ഉണ്ടാവല്ലേ വീട്ടിലൊക്കെ പതിനായിരൊന്നും ഒന്നും ഉണ്ടാവൂല പക്ഷെ ന്നാലും കൊടം കുടുക്ക അങ്ങനെയൊക്കെ ഇങ്ങക്കൊക്കെ ക്കെ ഇങ്ങളൊക്കെ അറിയാവോ കുട്‌ക്കന്നൊക്കെ പറഞ്ഞിട്ണ്ടെങ്കിൽ അതിൽ കലംണ്ട് കലം അതൊക്കെ തലയിലേറ്റിട്ട ആണും പെണ്ണും ഒരുപോലെ രാവിലെ വെള്ളത്തിന് ആണുങ്ങള് പണിക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ അല്ലാഞ്ഞഞാ വെള്ളം തികയൂല പിന്നെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കാൻ ഒരാള് ആ അതൊക്കെ അപ്പം തന്നെ നമ്മൾ ടാങ്കിൽ രണ്ടായിരം ലിറ്റർ വെള്ളം ഉണ്ടായിട്ട് നമുക്കൊരു ദിവസത്തിനില്ല
ഹ് ഹാ
മക്കളെ പൈപ്പ് തുറന്നിടലും നമ്മളെ അലക്കലും മിഷീനും കൂടി ഉണ്ടാവുമ്പോ നല്ല വെള്ളത്തിന് ചെലവാ
തന്നെയല്ല കുഞ്ഞുങ്ങളൊക്കെ കുളിക്കാൻ കേറി കഴിഞ്ഞാല് ഷവറൊക്കെ
അതാണ് അതാണ് അവരഷവർ തൊറന്നിട്ടങ്ങ കളിക്കലേ ചാടി കളിക്കല്ലേ പിന്നെ നമ്മെ യൂറോപ്യൻ കക്കൂ യൂറോപ്യൻ ബാത്റൂമല്ലേ അതിന്റെ ടാങ്കിലൊക്കെ എത്ര വെള്ളമ്മാണോ ആഹ അതില് നമ്മള് ഫ്ലഷ അടി ണെങ്കില് ഇത്ര വെള്ളമ്മാണം ഒക്കെ വെള്ള വെള്ളാണല്ലോ ഇതിനൊക്കെ ആവശ്യംള്ളത് പണ്ടതൊന്നും ഇല്ല ആകെ ഒരു ഒരു കിണ്ടി എന്നൊക്കെ അറിയോ കേട്ട ങ്ങള് ഹ ഹ ആ കിണ്ടിയിലൊ ഒരു വെള്ളം കൊണ്ടാണ് നമ്മള് വുളൂ എടുക്കലും ഒക്കെ ചെയ്യിലങ്ങനൊക്കെ പറീണെ കേട്ടിട്ട്ണ്ട് എനിക്കൊക്കെ ഓർമ്മുണ്ട്ട്ടോ എനിക്കൊക്കെ ഓർമ്മുണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ളത് ഞാനൊക്കെ വെള്ളം ഞാനൻ ഉമ്മ്മാരെ വല്ിയ മക്കളൊക്കെ ആയിട്ടണെങ്കിൽ ജോലി മുയ്‌വം വലിയ മക്കൾ കഴിക്കാറല്ലോ അധിക ജോലി മാ മതൊക്കെ പിന്നെ മറ്റവരൊക്കെ എടുത്തെങ്കിലല്ലേ നമ്മളെ ഫ്രണ്ടിന്റെറെ ഒക്കെ കൂടെ നമ്മളങ്ങനെ പോ പോും വെള്ളത്തിനന് പക്ഷെ നല്ല ഒരുമ ആയിരുന്നുട്ടോ അന്നൊക്കെ ഇപ്പൊ മക്കളൊന്നും പുൊറത്ത് ഇറങ്ങണില്ലല്ലോ ഉടുക്കും പോണില്ല ഒന്നും ചെയ്യണില്ലല്ലോ ആര അറിയിൂല അറിയച്ചാ ആരും അറിയിൂല
ഇവിടെ ഇവിടെന്ന് വച്ചാല് ഇവിടെന്ന് വെച്ചാല ഞാ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വ ബന്ധക്കാരാണ് താഴെ മേലോട്ട എല്ലാം അപ്പൊ ആ് അപ്പൊ ഇഷ്ടം പോലെ പിള്ളോരുണ്ട് വൈകിട്ട് വന്ന് കഴിഞ്ഞാ പിന്നെങ് കളിയാ വെക്കേഷൻ ആയപ്പോ പിന്നെ ഒട്ടുമേ വരയ്ക്കാതിരിക്കാൻ സമയം ഇല്ലായിരുന്നു ആ ചൂടും കൊണ്ട് മഴയും കൊണ്ട് ഇങ്ങനെ ആ ചൂടും കൊണ്ട് മഴ ഴയും കൊണ്ട് അന്നേരത്തേനും ചൂട് കുരും ഒന്നും പറയണ്ട എല്ലത്തിൻൻ്റെൻ്റെം ദേഹത്ത് മൊത്തം ചൂട് കുരുവായിരുന്നു
ഇവിടെ ഞാനും മക്കളെ പുറത്ത് ആ വെയിലത്തക്കെ ഞാൻ പുറത്തക്കനെ ഇറക്കലല്ലേ ന്തായിരുന്നു വെയിലേ റെക്കോർഡ് വെയിലലേനോ അഹ പിന്നെ ന്നലെ ചൂട് ക്ഷെ ആ ചൂടിനനുസരിച്ചുള്ള മഴയൊന്നും പെയ്യി ണില്ല.
ഇല്ലല്ല ഓ എന്നാലും മഴ പെയ്യാൻണ്ട മഴ രണ്ടുസം അടുപ്പിച്ച് പെയ്ത് ക്കഴിയുമ്പം തുണിയുടെ കാര്യംഓർക്കുമ്പഴ്
അതാണ് യൂ മക്കളെ യൂണി സ്കൂൾ തുറക്കണ ആതീലെന്നെ ണല്ലേൽ നല്ല മഴ പെയ്യ നി യൂണഫോം ഉണങ്ങൂല കരണ്ടുണ്ടാവുല്ല ഫൻന്റെ ചോട്ടിൽട്ട് ഉണക് ണെങ്കില് ല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്തിട്ട് കൊണക്കെക്കേ ഉം കൊടുക്ക താ അത് കറണ്ടും പോകും. മഴ പെയ്യല് തുടങ്ങിയാ കരണ്ട് പോവും അതാണ് അവസ്ഥ കടക്ണത്.
മേളില് ശീറ്റോക്കെ അടിച്ച് അഴക്കെ കെട്ടി അവിടെ ഇടും.
ആ ആട അങ്ങനാവുമ്പം പിന്നെ എന്താ റിയോ കാറ്റ് തട്ടിട്ട് ഉണങ്ങും. ക്ഷെ ഇപ്പത്തെ യൂണിഫോമക്കെൻത് നല്ല കട്ടിയാണല്ലേ യൂണിഫോം
ആ വെയിലത്ത് നല്ല പോലെ ഉണങ്ങണം.
പണ്ടൊക്കെ സൽവാറല്ലേന്നോ നല്ല കട്ടില്ലാത്ത ശീലല്ലേന്നോ താ കാറ്റ് തട്ടിയ തന്നെ ഒണങ്ങുവായിരുന്നു. പ്പൊ അങ്ങനെന്നുംല്ലല്ലോ
കോട്ട് തന്നെ നല്ല വെയിറ്റാ കോട്ടൊക്കെ നൻച്ച് കഴിഞ്ഞാല് ക്ഷെ ആളല്ലല്ലോ ഉപയോഗിക്കുന്നെ
അതാണ് കോട്ടയാണല്ലോ അപ്പൊ നല്ല ഞാനൻ പറയാ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരാ് തിരുമ്പാതെ ഇട്ട് പോവണ്ടിരും ആ താണ് അവസ്ഥ കിടക്കുന്നത് പിന്നെഒഴി ഒയിവ്ള്ള ദിവസങ്ങളിൽലെക്കെ ങ്ങനെ മ്മള് അലക്കിട്ട കൊടുക്കാ
ആ
അങ്ങനെയൊക്കെ മഴ നല്ലങ്ങനെ അ നല്ല അടിയിച്ച് പെയ്യയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളു ഞാനൻങ്ങനെ ക്ക് ചെയ്ല പിന്നെ മിഷീന്ള്ളതോണ്ട് പിന്നെ അയില് ട്ട് ഉണക്കിട്ട് പിന്നെ ഫാൻൊട്ടില് ഇടുട്ടോ
ഉംം
പിന്നെ ചിലപ്പോ നല്ല ഉണങ്ങാതെ കെട്ട് പോവുക്കെ ചെയ്യും കാരണം മ്മളെ ശരീരത്തിന്റെ ചൂട് ട്ടിറ്റ് അത് ഉണങ്ങുവല്ലോ കൊറെക്കാ അങ്ങനെ ഉണങ്ങല്ലോ
യില് കൊണ്ട ഉണങ്ങുന്നതിന്റെ അത്രയും
ആ വെയില് കൊണ്ട് ഉണങ്ങുന്നത് വേറെ തന്നെ അപ്പ ത് വിചാരിച്ചിട്ട് എപ്പ ളുംവെയിലും ഉണ്ടാവൂ എല്ലാ ഹൊ ഹൊ ന്നൊന്നും വെയിലന്നെല്ല്യ കണ്ടിട്ടില്ല.
ഹും
വിലപെട്ടെന്ന്
ഉം ന്നാ ശെരി, ആ ശെരി.